ഹലോ ആ കേൾക്കില്ലേ ഇല്ല ചായ കുടിച്ചില്ലാ
ആ ചോറ് ഇവടെ ചായ കുടിക്കാൻപോണ്
അയ്യ്ശെരി ഇവടെ ചായയുണ്ടാക്കിട്ടൊന്നില്ലാ
ചായ കുടിക്കാറില്ലാ പക്ഷെ എന്നാ ഉച്ചക്ക് തിന്നിട്ടില്ലാ
അതെന്തേ ഉച്ചക്ക് കഴിക്കാഞ്ഞെ
കറി വേടിച്ച് പക്ഷേ കറിക്ക് സാനങ്ങളവേടിച്ചണ്ടൊരാൻ ഇച്ചിരി വൈകി പോയ്
ഓ അപ്പൊ ഉച്ചക്കൊന്നും കഴിച്ചില്ലേ
ഇല്ലാ അപ്പൊ ചായ കുടിക്കാന്നും വെച്ച് ചായ കുടിക്കാറില്ല ഒന്നും കഴിക്കാത്തോണ്ട് ചായകുടിക്കാന്നും പറഞ്ഞിരിക്കാ
അതെ ഇപ്പോ ഇനിയിപ്പോ ഉച്ചക്കത്തെ ഫു ഇനി രാത്രിക്കോ ഇപ്പാ ഇണ്ടാക്കേണ്ടി വരൂല്ലേ
ആഹ് ഇന്നീ രാത്രി കഴിക്കൊള്ളൂ ചായ കുടിച്ചനൈനഞ്ഞാ
ആഹ്
ആരാണ് കുഞ്ഞുണ്ടോ ഓഹ് അയ്ശെരി പിന്നെ
ഇമ്മാൻ്റെ പൊടിയേ വാ
അവടെ നിങ്ങളെ കു കുറെ ആളുള്ള വീട്ടിലാ
ഏഹ്
അ ആഹ് ഒന്നൂല്യാ എന്താപറയാ ഓ അയ്ശെരി അങ്ങനെ മോ ചെറിയ
ച്ച് കിടക്കണോണ്ട് എന്റെ വീട്ടിലാ
ഓ അയ്ശെരി ഏഹ് എ സിസേറിയൻ ആയിരുന്നോ അതോ നോർമലോ
നോർമലാരുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് പത്തൊമ്പത്
ചപ്പാടന്നെയാണല്ലോ
ആഹ് പത്തൊമ്പതൂസായി
ആഹ് ശെരി ഫസ്റ്റിലേ ആയിരിക്കുലേ
ആഹ് ഉഫ്
അപ്പൊപിന്നെ ആ അതിന്റേതായ
പരലോകം കണ്ട്
ഓഹ് അത്രേയും ബുദ്ധിമുട്ടിയോ
ശ്ശേ രണ്ടുമണിക്കൂറുകൊണ്ടൊക്കെ സടപടേന്നാര്ന്നു
ഓ വേ എങ്ങനെയാ വേദന വന്ന് ഹോസ്പിറ്റലില് പോയതാ
ആഹ് അത് പി വി ചെയ്തായിരുന്നേ പി പി വി ചെയ്തപ്പ ഡോക്ടറ്റ് ചെയ്തപ്പോ ചോരവന്ന് രാവിലെ
ഓഹ്
വെളുപ്പിന് അപ്പൊ ഞാൻ വിചാരിച്ച ചെയ്യുമ്പോ എന്തായ്ലും ഉണ്ടാവൊല്ലോന്നോർത്ത് രാവിലെ നോക്കിയപ്പോ പിന്നെ കൊഴപ്പില്ല സാദാ ഇതുപോൽതന്നെ പിന്നെ ഉച്ചക്കലക്കിക്കൊണ്ടിരിക്കില്ലേ എനിക്കിങ്ങനെ ഓ ബാത്റൂമിൽ പോവാൻ തോന്നി ബാത്റൂമിൽ പോയപ്പോ പിന്നേം ചോരതന്നെ വന്നെ അപ്പ ആസ്പത്രിൽക്കോയപ്പോ അഡ്മിറ്റാക്കി
ഓ അഹ് ശരി എന്തായാലും കൊറെ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു പ്രസവിച്ചു
പ്രസവിച്ചു ഓ എന്റെ റെഹ്മാനെ
ഞാനിപ്പോ പ്രഗ്നന്റ് പക്ഷെ എനിക്ക് ഫസ്റ്റിലെ അല്ലട്ടൊ
ഏഹ് എത്രാമത്തെ
ഇൻക്ക് മൂന്നാമത്തതാ
ആഹ് അ അപ്പൊ വല്യ പ്രശ്നണ്ടാവുലല്ലോ ശീലായി
ശീലായി എനിക്ക് സി സെക്ഷനാ എനിക്ക് പ്രസവല്ല
അശുഫ്
അപ്പൊ പിന്നെ നല്ല സുഖായിരിക്കും അതെ
ആഹ്
എന്താ നമ്മള് ഏ ഭയങ്കര ടെൻഷനാണ് ആ സമയം ആവുമ്പമ്പൊഴക്ക് നമുക്ക് ടെൻഷനാണല്ലോ
ഉം എടങ്ങേറായ് നല്ലോ
അതെ അല്ലേല് നമുക്ക് വല്യ പ്രശ്നല്ല അത ആലോയിക്കുമ്പോതന്നെ നമുക്ക് ടെൻഷനാ
എനിക്ക് മറന്ന് ആദ്യയതോണ്ട്
ആഹ് ആദ്യ എനിക്ക് ആദ്യത്തേനെ ഒരു ടെൻഷനുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ച് ഞാൻ കൂളായി പ്രസവിച്ച് വീട്ട്പോരുന്ന് വിചാരിച്ച്
ആഹ്
കാരണം എന്താച്ചാ ഞാൻ അത്യാവശ്യം നല്ലോണം നടക്കുവായിരുന്നു നല്ലോണം ജോലികളൊക്കെ ചെയ്യുവായിരുന്നു ഒ നമ്മള് ആ് അമ്മള്പറയൂലേ ആ എന്താപറയാ നല്ലോണം കുനിഞ്ഞി ചെറിയ കുറ്റിചൂലോണ്ടൊക്കെ മുറ്റക്കെ അടിച്ചുവാരിയാല് പെട്ടെന്ന് പ്രസവിച്ചു പോരന്നൊക്കെ
ആഹ്
ആഹ് ന്നട്ട് ഞാനെല്ലതും നല്ലോ എന്നട്ട് എല്ല തും ഞാൻ നല്ലോണം ചെയ്യാര്ന്നു അപ്പോ പിന്നെ അവിടെ ചെന്നപ്പം പ്പോര് വിരൽവികസനം പോലുഇല്ല വേദനവന്നു ഒരു ദിവസം മുഴുവൻവേദനവന്നു പിന്നെ പിറ്റേദിവസായപ്പോക്കും വേദനപോയി പിന്നെ പി പിന്നെ മരുന്ന് വെച്ചു അന്നും വേദന വന്നു പക്ഷെ പ്രസവിക്കണില്ല
എടങ്ങേറായല്ലേ
ഉം
ക്ക് വേദനയൊന്നും ഉണ്ടാർന്നില്ല എനിക്ക് മൂന്നൂറ് കൊടം പൊട്ടിച്ചേ ഒരു മണിക്കൂർ മുമ്പേ.
ആഹ്
അപ്പളാണ് ഞാൻ സുഖായത്.
അതെലേ ആലോയിക്കുമ്പോ തന്നെ ടെൻഷനാ ആ ഹോസ്പിറ്റൽത്തെ ജീവിതം വീട്ടിലെത്തിയാ കുറെേ നമ്മള് കുറെേയൊക്കെ മ്മക്ക് ഇതാവും. അവടെയുള്ള ഒരു തും അല്ല
പേടിക്കാൻ പാടില്ലല്ലേ.
അതെ യാണ് പക്ഷെ എന്നാലും എന്താ പറയാ പിന്നെ മക്കളും കൂടെ ഉണ്ടാവുമ്പേ ഒരു ചെറിയ പ്രായല്ലേ, അപ്പൊ അവര് ശ്ര മ്മക്ക് അങ്ങനെ ഒരു ടെൻഷനല്ലേ. ഫസ്റ്റിലോക്കെ ആവുമ്പോ ഞമ്മക്ക് അമ്മളെ കൂളെയ നമുക്ക് നമ്മളെ നോക്കാനൊക്കെ കൊറേ ആളുകള്ണ്ടാവും.
ആഹ് പക്ഷെ പിന്നീടാവുമ്പോ ആരുണ്ടാവില്ല.
ആരുണ്ടാവില്ല പിന്നെ അമ്മക്ക് മ്മെളെ മൂത്ത കുട്ടിയെ ആലോയിച്ചി ടെൻഷനാവും ഭയങ്കര അമ്മള് ഓ ഒ സ്കൂളിലൊക്കെ പോവല്ലേ അ പ്പോ ഇൻക്കിപ്പോ എന്റെ മോള് എട്ടു ആറു വയസ്സുള്ള മക്കളാ. പ്പ അവര് മൂന്നാം ക്ലാസില് ഒന്നാം ക്ലാസ്സില് അപ്പോ പ്പതൊക്കെ ബേസിക്കായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് അല്ലേ.
ഉം
അപ്പോ അത് കാരണം മ്മക്ക് ഇപ്പം ഓ എന്തയാലും പ്പോ വർക്കും കാര്യങ്ങളൊക്കെ ഫോണില് ഏഹ് ആയി ക്കും അപ്പൊ അമ്മള് ഇവരോട് ചെയ്തോ ചെയ്തോന്ന് പറയണെങ്കി ഇപ്പയീ നമ്മള് വേറൊരാളോട് ഇപ്പ ഞാൻൻ്റെ വീ വീട്ടിൽക് പോയാല്, ഇവര് ഇവടെ ഹസ്ബൻ്റ്ന്റെ വീട്ടിലാണെങ്കില് അമ്മള് വരോട്ങ്ങെനെ പറയണ്ടേ, അത് അമ്മക്ക് അതൊരു ബുദ്ധിമുട്ടാണല്ലോ.
അയ് ശരിയാ.
മക്കള കാര്യാലോയിക്കുമ്പോ ഇൻക്ക് ഭയങ്കര ടെൻഷൻ
ഭയങ്കര ടെൻഷനായിരിക്കും, പക്ഷെ അവരെ കാണുമ്പൊരു സമാധാനോ ആയിരിക്കും.
ബേബിനെ കാണുമ്പോ.
ആഹ്, ഞാന്പ്പൊ ഏഹ് ഞാ പറഞ്ഞില്ലേ.
ആഹ്
അന്ന്ട്ട് അത്രയും നേരം പടച്ചോനെ ഇനിയെങ്കിലും ആയാ മതിന്നറഞ്ഞ് പക്ഷെ ആയിക്കഴിഞ്ഞപ്പോ അയിനെ കണ്ടപ്പോ നല്ല സന്തോഷായി. ന്നെ വേദനെക്കെ മറന്നോയി ആഹ് ഇല്ല
ആഹ്, താരാട്ട് പാടി ഒറക്കാണ് തോന്ന്ണ്.
ഉം, ഒറക്കാ ഒറക്കല്ല മറ്റേ ഇതില്ലേ ഓരേ മരുന്നില്ലേ.
അങ്ങനെ പറഞ്ഞാല്?
ഈ പ്രസവിച്ച് കഴിയുമ്പോ കൊച്ചിന് ഒരു വൈദ്യ മരുന്ന് കൊടുക്കൂലേ. വൈദ്യശാലീന്നൊരു ഗുളിക വേടിച്ചിട്ട്.
ആഹ് അത് ഇവടെപ്പൊ കൊടുക്കലില്ല, ഇപ്പൊ ഡോക്ടേഴ്സ് കൊടുക്കരുതെന്ന് പറയും.
അത് ഉള്ളീ ഉള്ളിലുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കില് അത് പൊറത്തേക്ക് വന്ന് മാറുന്നാ പറയണേ. ഉള്ളില് എന്തെലും അസുഖോണ്ടെങ്കില് വയ്റ്റിലേയ് അപ്പൊ അത് കൊടുത്തഴിഞ്ഞാല് മാറുന്നു ഒര മരുന്ന്.
ആഹ് ഇവടെ വയമ്പ് ന്നേ
ആഹ്, ഇവടെ ഒര മരുന്നറ ഒരു പ്രസവരക്ഷ ടെ കാര്യം പറയുമ്പോ കിട്ടും വൈദ്യശാലീന്ന്.
ആഹ് ആഹ് ഇവടെ അത്പ്പ കിട്ടൂല. കിട്ടൂലന്നല്ല ഇപ്പ അത് കുട്ടികൾക്ക് വാങ്ങി കൊടുക്കലില്ല ഇപ്പാ വൈറ്റമിൻ്റെ ഒരു ഒരു തുള്ളിമരുന്ന്ണ്ടല്ലോ
മറ്റേ വിറ്റാമിൻ
ആഹ് അതെ അത് മാത്രേ കൊടുക്കാ പറ്റുള്ളൂന്ന് ഡോക്ടേഴ്സ് പറയും അപ്പൊ അത് മാത്രേ കൊടുക്കുള്ളൂ
ഇല്ല പക്ഷെ ഞാന് ഇതയ്യ പറഞ്ഞ് വേ പ്രസവരക്ഷയൊക്കെ ചീതൂ കൊച്ചിനെന്താന്ന് വെച്ചാ ചീതോളാനൊക്കെ പറഞ്ഞ്
ഉം അങ്ങനെല്ല ഞങ്ങളെ നാട്ടിലാ ഞാ പറഞ്ഞേ ഇവിടപ്പ അങ്ങനെ ചെയ്യലില്ലാന്ന് ആഹ് പ്പത് ഏഹ് ഇങ്ങളെ വീ ഇതല്ല അത് ആദ്യേ കൊടു ത്തിരുന്ന ഒരു സാ സംഭവല്ലേ ആഹ് അതെ പിന്നെ അറഞ്ഞാ പ്പൊരോ ഓരോ നാട്ടിലും എന്താ പറയാ ഇപ്പം ഏഹ് എനി കുൾ കുൾപ്പിക്ക അങ്ങനൊക്കുഴിച്ചിലും ഒക്കെണ്ടല്ലോ അങ്ങനെയൊക്കെണ്ടല്ലോ അപ്പം അതൊക്കെ ഏഹ് ഓരോ നാട്ടിലും ഓരോ പോലെ ആയിരിക്കുംല്ലേ അവടെ എങ്ങനെ ഉഴിച്ചിലും ഒ കുളിപ്പിക്കലൊക്കെല്ലേ
ഇവിടെ കുഴമ്പ് തേക്കും പ്രസവ രക്ഷ പിന്നെ കഷായം അരിഷ്ടം ലേഹ്യം
അരിയാറൊക്കെ കഴിക്കോ
അഹ് എന്ത് സാധനം
അരിയാറ് എന്ന് പറയുമ്പോ രാവിലെ വെറും വയറ്റില് ഒരു സാധനം അരച്ചിട്ട് ഔ അത് കുടിക്കാൻ കഴിയൂല
അരച്ചിട്ട്
ആഹ് ഒരു ഒരു സാധനം അരച്ചിട്ട് വെള്ളം പോലെ ഒരു സാധനം ആക്കിട്ട് ഒരു കുടിക്കും വെറും വയറ്റില്
അതിന്റെ പേരെന്താന്ന്
അരിയാറ്
അരിയാറ്
ഉം
ഞാൻ കുടിച്ചു തുടങ്ങിയിട്ടില്ല. പക്ഷെ കഷായവും അരിഷ്ടവും കുഴമ്പൊക്കെ ഇവിടെ മേടിച്ചു കൊണ്ട് വന്നി
ആഹ് അല്ലാരിയാറാ ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് നമ്മുക്ക് ഓരോന്നിനും ഓരോ ഇത്ണ്ടല്ലോ സമയം ഉണ്ടല്ലോ ഒരു ടൈ അപ്പൊ ഫസ്റ്റില് അരിയാറൊക്കെ കുടിക്കാ അത് കഴിഞ്ഞിട്ട് പിന്നെ കഷായം രണ്ട് കഷായട്ട് ഉണ്ട് തോന്നുന്ന്
ആഹ് രണ്ട് കക്ഷായം ഉണ്ട് രണ്ടരിഷ്ടം ഉണ്ട്
ആഹ് അങ്ങനെ അതൊക്കെ പിന്നെ അങ്ങനെ കഴിക്കും പിന്നെ പിന്നെപ്പോ ഞൻ ഓപ്പറേഷനൊക്കെ ആവുമ്പോൾ ഞാ ക്ക് നെയ്യ് അങ്ങനത്തെ എണ്ണയുള്ള സാധനങ്ങളൊന്നും അധികം കഴിക്കാൻ പറ്റത്തില്ല അവിടെ ഭയങ്കര സംസാരം ആഹ്
അങ്ങനെയൊക്കെ ഉണ്ടോ
ആഹ് സി സെക്ഷൻ ആവുമ്പോ പറ്റൂലല്ലോ കാരണം തുന്നള്ളതല്ലേ മുറി ഉണങ്ങൂലല്ലോ
ആഹ്
അങ്ങനെ പക്ഷെ ഞാൻ കണ്ടട്രോൾ ചെയ്ത് കഴി
പറയണ കുഞ്ഞി പെണ്ണേ
സെറിയം ചെയ്ത സ്ഥലത്ത്
ആഹ് ആഹ് ഏനിച്ച് നടക്കനൊക്കെ ഭയങ്കര പാടായിരിക്കു അല്ലേ
എങ്ങനെ
എണീച്ച് നടക്കാനു ഇരിക്കാനൊക്കെ ഭയങ്കര
ആഹ് നമ്മളൊരു പ നമ്മളൊരു ഇങ്ങനെ കുമ്പിട്ട് കുമ്പിട്ടിരിക്ക നിക്കേണ്ടി വരും കാരണം ഫസ്റ്റ് നമുക്ക്ത് സ്ട്രക്ചഡ് ആവേണ്ടേ കാരണം നമ്മളിപ്പോ ഒരു ഒരു ഒരു മെറ്റീരിയൽ എന്തെങ്കിലും ഒരു ഷീല നമ്മൾ ഒരു ക ചെയ്തിട്ട് പിന്നെ നമ്മള് തുന്നി ചേർക്കും എന്താണ് അഹ് അതിന്റെ പഴയ ഒരു വലിപ്പം അത് കിട്ടൂലല്ലോ
ആഹ്
അതേപോലെ അത് പിന്നെ ഇങ്ങനെ നടന്നന്ന് നടന്ന് ഫസ്റ്റിലെ കുറച്ച് ച്ചട നട നടന്നന്ന് സ് ആ തുഞ്ഞ് വലിഞ്ഞ് വലിഞ്ഞ് അത് ശരിയാവണം നടത്തം ശരിയാവണം
അള്ളാ
പക്ഷെ അങ്ങനെയൊക്കെ എന്തായാലും നല്ല രീതിയിലൊക്കെ കഴിഞ്ഞല്ലോ. ഇല്ല ഇല്ല ഇപ്പൊ അവള് എന്താ ടെൻഷൻ അടിക്കാൻ കാരണംന്ന് വെച്ചാലേ നമ്മള് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കണതല്ലേ?. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇതിൻ്റെ വിഡിയോസ് ഒക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ എ ഐ പോലെ.
നമ്മ വിചാരിക്കാണ്ടായിരിക്കു ഓരോന്ന് വരുന്നത്.
ആ നമുക്ക് എന്താ ആവശ്യമുള്ളച്ചാ ഓല് തരും.
ഏ ആ സങ്കടപ്പെെട്ടിരിക്കുകയ ണെങ്കിൽ സങ്കടപ്പെടുന്നതിൻ്റെ അങ്ങേ അറ്റത്തുള്ള വീഡിയോസ് പോലു തരും നമ്മളെന്താണോ നമ്മൾ ആഗ്രഹിക്കണത്. അല്ലെങ്കിൽ കുറച്ച് മോട്ടിവേഷൻ ആണെങ്കിൽ കുറച്ച് മോട്ടിവേഷൻ ഇങ്ങട്ട് തരു.
ആ അത് ശരിയാ ഞാനും ആയിരുന്നപ്പ ഇങ്ങനെ യൂട്യൂബില് സ്വയ ഇട്ട് വരുവാരുന്നു പക്ഷെ ഒരെണ്ണം ഞാൻ കണ്ടിട്ടാ പിന്നെ എനിക്ക് പേടിയായിട്ട് ഞാനൊക്കെ തട്ടി കളയു വരുന്നു
അതെ അതാണ് പിന്നെ എന്നാ പിന്നെ എന്താ
അള്ളാ
ഉമ്മന്തോ പറയ വന്ന് എന്നാ ആഹ് അഹ് പിന്നെന്താ എന്നാ ആയിക്കോട്ടെട്ടോ
ആഹ് ആ ശെരിയാെന്നാട്ടാ പിന്നെ വിളിക്കാ ആ